ഉ കേക്കണ് ണ്ട് അവ്ട കേക്ക്ണ്ടോ
ഇപ്പ കേക്കുണ്ട്
എവിടെ സ്ഥല എവിടെ
നമ സ്ഥലം കോട്ടക്കൽ
കോട്ടക്കൽ മലപ്പുറം കോട്ടക്കൽ ആ ഞാൻ നിലമ്പുരാ
ആ ശ ആഹ് ആ
എന്ത് ചെയ്യ പഠിക്കണോ അതാ മാരേജ് കഴിഞ്ഞ
അല്ല പഠിക്കണംന്നില്ല അ ഒരു ഹൗസ് വൈഫാണ്
ആ കുട്ടികളുണ്ടോ ആ ശരി വീട്ടില ആരൊക്കെണ്ട് ആ
വീട്ടില് ഉ്മ്മ ഉപ്പ രണ്ട് മക്കള് ഹസ്ബൻഡ്
ആഹ് ഞാന് എിക്കും രണ്ടുപേരുണ്ട് വെൽത് യു കെ ചെ സി ചെറുതിന് മൂന്ന് വയസ്സ് പഠിക്കുന്ന്ണ്ട് അക്കൗണ്ടി പഠിക്കണ്ട് ആളിവിടെല്ല ആള് ദുബായിലാണ് ഫുഡോക്കെ കഴിച്ചാ നെരത്തെ കഴിക്കു അവിടെ
ക്ക്ക് ഫുഡ് കൊടുത്ത് വന്നിങ്ങനെ മോനെ ഓർക്കാൻ വേണ്ടി വന്ന ചെറിയ മോനെ ചെറുതറഞ്ഞാല് നാല് വയസായിട്ടാ എൽ കെ ജി
ആഹ് എൽ കെ ജിലാണോ
ആഹ് ഇപ്രാവശ്യം എൽ കെ ജി യാ
ആഹ് അടുത്ത പ്രാവശ്യല്ലേ അങ്ങട്ട് മഴ ഇണ്ടായിരുന്നോ ഇന്ന്
ഇല്ല്യാ ഇന്നങ്ങനെ മ ല്ലാ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ മാത്രേ ഒള്ളൂ അവിടെക്കിണ്ട മയാ
ആഹ് ഇവിടെ വൈകുന്നേരം ഒന്ന് ചാറി പോയി
ആഹ് തന്നെ വൈകുന്നേരം ഇവിടെയങ്ങനെ തന്നെ
ആഹ്
നീ ഫുഡ് കഴിച്ചോ
ഫുഡഴിച്ചിട്ടില്ലേ മീൻ വറ്ക്ക് വീട്ട വീട്ടീ പോവാറുണ്ടോ വീട് എവിടെയാ അവിടെ അടുത്തന്നെ
ആഹ് വീട് ഇവിടെ കൊറച്ച് അര മണിക്കൂർത്ത ട്ടം ചാ കൂരിയാട് ചാപ്പനങ്ങാടി കൂരിയാട് അറിയില്ലേ
ഇല്ലേ അങ്ങട്ടൊന്നും എന്നാല്
ഉം ആഹ് പന്ത്രണ്ട് വർഷായി
ഉം പന്ത്രണ്ട് വർഷാക്കായോ അപ്പൊ എങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ടോ
ഉം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് കൊറച്ച് വൈകീട്ടാണ്
ഏഹ് അത് ശരി അപ്പോ എന്നേ കാട്ടിലും മൂത്താളാണല്ലോ
ആഹ്
എന്റെ മാരേജ് കഴിഞ്ഞിട്ട് ആറ് വർഷാവണ്
ആറുവർഷം ആയിട്ടൊള്ളു ആഹ് ശരി വീട്ടിൽ ആരെക്കെയ്ണ്ട്-
ഇതിൻ്റെ എടയില് ഹലോ- കേക്കണില്ലേ ഞാനിപ്പ ന്റെ വീട്ടിലാണ്- ഹസ്ബൻഡിന്റെ അവിടെ ആളാ അമ്മി- ആ അച്ഛന്റെ അമ്മേള്ളൂ അച്ഛനില്ലാ- പിന്നെ അനിയത്തിമാരിണ്ടാരുന്നു അവര് രണ്ടാളും കല്യാണം കഴിച്ചുപോയി- ഇപ്പം ഞാനെൻ്റെ വീട്ടിലാ എന്റെ വീട്ടില് പിന്നെ അമ്മയേംഅച്ഛനും- രണ്ട് അനിയൻമാര് അനിയത്തീണ്ട് അവളെ മാരേജ് കഴിഞ്ഞു- ആരവീട്?
നിങ്ങളെ വീട് എവിടെ?
ഞങ്ങളത് കാളികാവ് പറു
കാളിക്കാവ് ആ ആ
കേട്ടിട്ടുണ്ടോ പിന്നെ ഒന്നും പഠിക്കാനൊന്നുല്ലെ കല്യാണം വേറെ പഠിക്കാനൊന്നും പോയില്ലാ
ക്കെത്രായി
അവനിപ്പ അഞ്ച് വയസായി മൂന്ന്
ആ അഞ്ച് വയസ് ആ ആ എൽ കെ ജിയിലാവൂലേ കെ ജിയിലാ
ആ എൽ. കെ. ജിയില്
ന്ന്എന്താ സ്പെഷ്യല് എന്താ
സ്പെഷ്യല് ഇവിടെ സ്പെഷ്യലല്ലെ ഇവിടെ ചിക്കനും മീനൊന്നുല്ലാതെ വേറെ ആർക്കും ഒന്നും പറ്റ റ്റില്ലാ പച്ചക്കറിയാണ് ഇവിടെ സ്പെഷ്യല് പച്ചക്കറി ഉള്ള ദിവസം ചുരുക്കുള്ളൂ
മീന്, പച്ചക്കറി, ഒന്നും ഇണ്ടാവ അല്ല മീൻ ഇറച്ചി അങ്ങനത്തൊന്നും വാങ്ങലുണ്ടാവലോ അല്ലേ.
ആ, പച്ചക്കറീനോട് വല്ലാതെ ആർക്കും താല്പര്യമല്ല എന്നാ പറയുമ്പോ അമ്മൊക്കെ കൃഷിക്കാരാണേ എന്നാലും വല്യ താല്പര്യല്ല അവിടെ എങ്ങനെയാ അവിടെ എല്ലാരും പച്ചക്കറിയും കാര്യങ്ങളും
ആ അങ്ങനൊന്നുവില്ല എല്ലാം കഴിക്കും.
ഉം ഉം, എല്ലായിടത്തും എന്താ ചെയ്യാന്ന് എല്ലാടത്തും ആഴ്ചയില് രണ്ടോ ഒന്നോ ദിവസൊക്കെല്ലേ ചിക്കൻ വരുള്ളൂ ഞാൻ
ആ, ഇവിടെ ആഴ്‌ചെല് ഒരു ദിവസം ഒക്കെ വാങ്ങള്ളൂ
എന്തെങ്കിലുമൊക മീന് അങ്ങനത്തൊക്കെ
എനക്ക് എന്നും ഇല്ല ഒരു രണ്ടൊ നാലോ ദിവസം ഇതിന്റെടേല് ഹലോ
ആ കേൾക്കുന്നില്ല്യാ
ആ കേക്കണ്ട്, ഇപ്പോ കേക്കണ്ട്
എടക്ക് എന്തോ ഒരു ഇതല്ലേ,
അതെ കോള് വരുമ്പോ എന്താപ്പ കട്ടാവുവെ കോള് വരുമ്പോ റേഞ്ച് കട്ടായി പോവും. ആ അനിയത്തി ഇപ്പൊ വിളിച്ചെയുള്
വീട്ടിലാറക്കണ്ട്
എന്റെ വീട്ടില് ഉമ്മണ്ട് പിന്നെ ഒരാങ്ങള ഉണ്ട്
ആ അതിന്റെ പിന്നെ ജ്യേഷ്ഠത്തിടെ അവരടെ കല്യാണം കഴിഞ്ഞ്, ഏ
രണ്ടു കുട്ട്യളാണോ.
നാല് ജ്യേഷ്ഠത്തിമാരുണ്ട്, ചേച്ചിമാര് അവര കല്യാണം കഴിഞ്ഞതാ പിന്നെ ഒരാങ്ങള, പിന്നെ ഞാന്, അങ്ങനെ അഞ്ചു പെണ്ണു ഒരാണു
ആ ആ, ഉപ്പല്ല
ഇയ്യ, ഇയ്യ
ഉം
നിങ്ങളെന്തെലും വർക്ക് ചെയ്യുണ്ടോ?
ഞാനാ
ഹലോ, എന്തേലും വർക്ക് ചെയ്ണ്ടോ
ആ, ഞാന അക്കൗണ്ടിങ് ക്ലാസ്സിനോവ്ണ്ട്
ആ, ക്ലാസ്സ് നില ആ, ആ
അകൊണ്ട് കഴ്യാനായി അടുത്ത മാസം എക്സാം ആണ്
ആ,
എവിടയിലൊക്കെ കേറണം എവിടയിലൊക്കെ നോക്കണം
ഹസ്ബൻഡ് നാട്ടിലില്ലല്ലേ
ഇല്ലേ, വരണൊണ്ട് ഓഗസ്റ്റില് ലീവിന് വരണുണ്ട്
ആഹ് പട്ടെന്തായും ജോലിെന്താ
ഫാബ്രിക് അലൂമിനിയേഷണ
ഏ
ഫബ്രക് കലിമിനേഷൻ തുടങ്ങി ദൈവമേ ഇത് കാരണം ഏ ഈ ഒരു സംഭവം കാരണ എന്റെ വീട്ടുകാര് പറയാ എനിക്കിപ്പ രന്താാണ് റിയ
ആഹ്
ഉ ഓ ഹൊ ഓ നോക്കുമ്പോ ഞാനൊരു ഫോണും പൂടിച്ച ങ്ങനെ നടക്ണ്ടേ ഞാനിപ്പോന്നാ ഇന്നലെ തൊട്ടുള്ളൂ
ഞാനിപ്പോ ഈ ചേർന്നിട്ട് കൊർച്ചീസായിക്ണ് പക്ഷെ ഇന്നാണ് ഫോൺ ചെയ്തി റ്റുള്ളൂ ന്റെട്ക് ൻക് മനസ്സിലായിട്ടില്ലേഞ് എന്താന്ന്ള്ള സംഭവം
ആഹ് ശെ
ന്തെന്നുള്ളത് ആ മുക്ക് അയിനെക്കുറിച്ച് അറിയണ്ടേ ഏഹ്
കഴിയാനായോ
എന്ത്
കോളെ
കോളോ
ആഹ്
ഇല്ല ഞാനിന്ന് ച്ചക് ആ രണ്ടാ മൂന്നാളാ മൂന്നാൾക്കാർക്ക് വിളിച്ചിട്ടുള്ളു
ഉ
എത്ര എണ്ണം വിളിക്കണം ന്നും അറിയില്ല എങ്ങെനോന്നും എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്
അൻട്ട് പിന്നാണ്ട് നിന്നതിനാണ്ട്
ആഹ് ശ ഇങ്ങനെ പിന്നെ വേറെ വർക്കൊന്നും ചെയ്യാൻ നോക്കില്ല കുട്ടിള് ചെറി
ഞാനോ ആയി സ്റ്റാറ്റസ് വർകത അങ്ങന ഒരു വർക്ക് ചെയ്യണ്ട അത് വേറെ ഒരു വർക്കൊന്നു ചെയ്യിണില്ല
ആ അതിവിടെ പറഞ്ഞതാണേ
വേറെ വർക്കൊന്നും ചെയരിാനില്ല പുറത്ത്ു പോയി ഒത്തിുള്ള വർക്കൊന്നുമില്ല സ്റ്റാറ്റസ് വർക്ക് ചെയീണ്ട് ഫോണില്
അത് കഴിഞ്ഞോ എപ്പോഴും ചെയ്തൊണ്ടിരിക്കയാ ഇപ്പോഴും ചെയ്യുന്നുണ്ടോന്ന്
ആഹ അത് ഒരു ചെറിയതായി നമക്ക് എന്തെങ്കിലൊക്കെ ചെറിയ തുക എന്തെങ്കിലും കിട്ടും
അതെ അത് കൊറായി തുടങ്ങിട്ട് ആ വർക്ക് ഇപ്പ തുടങ്ങീട്ട് കൊറായോ
എപ്പഴാ ഫുഡ് കഴിക്കല്
ഫു്ഡ് കഴിക്കാനായി ഫുഡ് കഴിക്കണം നേരം എട്ടെട്ടര കഴിഞ്ഞില്ലേ അവിടെ എല്ലാവരും നേരത്തക്കെ ടക്കോ
ഇവിടെ ആ ഒമ്പത് മണി ഒമ്പതരക്കെ ആകുബോഴെക്ക് കെടക്കും
ആ എന്നയിക്കോട്ടെ ഒക്കെ ഞാൻ വിളികേണ്ട്ട്ടോ
ആ ശരി ശരി ഓക്കെ ഓക്കെ